ഹ്
ഹലോ
വർത്താനംണ്ട്
നല്ലർത്താനം
ഏയ് എന്താ ഉം പരിപാടിന്ന് പോയ് നമ്മക്ക് സുഖം തന്നെ ന്നാവുല്ലേ
വെള്ളിയാ വെള്ളിയാഴ്ചത്ത ചായ കുടിക്കണം ഉച്ചക്ക് ചോറ് കഴിക്കണം
ഉം ആയത് അനിക്കും അന്റെ വീട്ടിലെ പൂച്ചക്കും ഒരേ പണിയെന്നർത്ഥം
ആ പൂച്ചല്ലട്ടോ വീട്ടില്
എല്ല അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടെങ്കില് പട്ടിണ്ടോ
ഇല്ല. അങ്ങന ഒന്നു ഇല്ല.
അല്ല പട്ടി അന്റെ കൂട്ടാതെ വേറെ ആരെെങ്കിലും വേറെ പട്ടിയൊന്നുല്ല ആ അല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലുപ്പോ ഇങ്ങൾക്ക് ഒരേ പണിയാണല്ലോ. രാവിലെ ആഹ് ചായകുടിക്ക്യാ ഉച്ചക്ക് ചോറ്ഴിക്ക്യാ ഉറങ്യ പ്രതേകിച്ച ഉം ആഹ് ഓഹ് വ്യത്യാസുണ്ട്‌ വ്യത്യാസുണ്ട് അത് മതി
കൊറേ വ്യെത്യാസങ്ങള്ണ്ട്
ഉം അത് വ്യെത്യാസങ്ങള്ണ്ട് ഇജ് റൂമിലാണ് ഓല് കൂട്ടിലാണ് അങ്ങൻത്തെ ചെറ്യേ വ്യെത്യാസങ്ങളൊക്കെണ്ടാവും
അതൊക്കെ പേൻലേക്ക് പേൻണ്ട്
അന്തി
ഓർക്ക് ഫേൻല്ലല്ലോ ക്ക് ഫേൻണ്ടല്ലോ
ഉം ഓൽക് ഹം ഓൽക്ക് പേണ്ടോ
അവക്ക് പേല്ല
ഉം അനക്ക് പേ ഇല്യ
ഇന്കേത്ത് പേ അങ്ങളെ അണ്ടർ പെയ്സിനല്ലേ?
അനക്ക് പേണ്ട് ഗൂഗിൾ പേല്യെ
ഗൂഗിൾ പേ എ ആ ഗൂഗിൾ പേണ്ട് അവ്ടെ
ആഹ് അതന്നെ പറഞ്ഞെ പേ ഉണ്ടല്ലോ
ഞാഅല്ല ഞാൻ ഇങ്ങനെ ചിന്ദിക്കുവാ ഇട്ട് എത്രങ്ങാനും ഇതടാ മറ്റേ ഇങ്ങനത്തെ കുസിൃതി ചോദ്യങ്ങളൊക്കെ എത്രങ്ങാനം ചോദ്യങ്ങളാ
ഈ പടുന്ന പക്കാവ് കിട്ടി അറിയില്ലല്ലോ
ആ അന്നന്നെഅന്നന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ
ഓക്കേ
രണ്ട് ചങ്ങൈമാര് കിണർ കിണറ്റിന്റെ അടുത്ത് തന്നെ ഇരിക്കയ്നി അയില് ഒര്ത്തന് മറ്റോനോടൊരു ചോദ്യം ചോയ്ച്ച് ചോദ്യം കേട്ടപ്പ തന്നെ ചോദ്യം കേട്ടാള് കെൺറ്റിലേക്ക് എട്ത്തി ചാടി അതെന്തിനെയ്ക്കാരം?
എഹെ ബൈജുവേട്ട പോലീസ് വെരുന്നു
ഏഹേ ചൊ പറഞ്ഞിക്കില്ലല്ലോ ചോദ്യം ചോയ്ച്ച്ക്കാണ് ചോദ്യം ചോയ്ച്ചപ്പോ കെൺറ്റിലേക്ക് എട്ത്ത് ചാടി ചോദ്യം കേട്ടാള് ബട്ട് വൈ? അത് എന്തിനാണ്?
എന്തിന ഹും ആ എനിക്കിന ഇങ്ങനെ ആലോചിച്ചിരിക്കാന്നു ഒരു ഇതില്ല
ആ എന്നാകേട്ടോ ഓർക്ക്ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഞൻ ഇനിആഴത്തിലേക്ക് എടുത്തി ചാടിയത്
ആഴത്തിൽ ചിന്തിക്കാതെ
ആ അയ പോയി ചിന്തിക്കാനേ അടിയെത്തും അത്യാവറശ്യം ആയത്തിൽ എത്തിയ ലോ പിന്നെ ചിന്തിച്ചാ ൽമതിയല്ലോ അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങത്തെ ക്വസ്റ്റ്യൻസ്ഉത്തരം പറഞ്ഞ് കഴിഞ്ഞആ സാ ഓടണം കാരണം അത് നമ്മുടെ ഐറ്റുംആണ് പ്പം അല്ലാണ്ട് എൻന്റെ ഐക് യു വർക്കാവില്ല എന്നാ മനസിലാക്കുന്നത് പ്പം
ഞാൻ ചോദിച്ചെന്നാല്.
ആ
ഒരു ഓടിട്ട വീട്
ആഹ
പക്ഷെ എത്ര ചെറിയ മഴ പെയ്താലും അത് ചോരും വേറെ എന്താ
ഓട്ട്ടെ വീട് സ് സ്വാഭാവികല്ലേ ഓട് ട്ടെ വീടാണെങ്കില് മഴ പെയ്ത ചോരു ചോരുല്ലേ കാരണം ആ അന്താന്താ ഓടിനടയിൽ വിടവംണ്ടാവില്ലേ ആ വിടവ കൂടെ ചോരുണ്ടാവും
അത് അതല്ല കുസൃതിച്ചോദ്യാണ് പോട്ടെ അല്ലാതെ
തപ്പത് ചോദ്യനിങ്ങക്ക് ഉത്തരം പറ്റൂലേ ഓൾട് വിടി ആ ഓടി കിട്ട് ഏ വിടല്ലി അപ്പോൾ ഓടിട്ടില്ലല്ലോ
ഏ് ഏ ഏ് ഏഹ് കിട്ടൂലങ്കി അത് പറഞ്ഞതിട്ടോ ബുദ്ധി നല്ല പോക്കാ കൊസ്റ്റ്യൻ കഴി
ആ നെജിവർ നെജിവറ
ഞാൻ പറയണോ കാരണം എന്താ ഒരു ഓട് ഇട്ടിട്ടള്ളൂ.
അത് ചെറിയ അത് ചെറിയ ഇവിടാണെങ്കിലോ ഒരു ഓട് മാത്രം ഇടാ പറ്റി വിടുകയാണെങ്കിലോ?
ഇജ്ജോന്നു പൊയ്ക്കെ കാക്ക് ബുദ്ധി ഇല്ലാത്തെ ആണോ ബുദ്ധി ഇല്ലാത്തമാരി അഭിനയ്ക്കാണോ
അവിടുത്തെ
ആഹ് ഞാൻ ചോയ്ക്കട്ടെ
ഏഹ്
ഞാൻ ചോയ്ച്ചാ
വായില് വെച്ചോ
ആഹ് ഈ താറാവുകളെ മറ്റേ പുഴേക്കൂടിങ്ങനെ പോണത് വരി വരിയായിട്ട്
അതായത് താറാവുകള് എന്താവൂല താറാവില്ലേ താറാവ്
ആഹ്
താറാവ്കള് പുഴേ കൂടിങ്ങനെ വെള്ളത്തി കൂടിങ്ങനെ പോകുമ്പോളേ വരി വരി വരിയായിട്ട് പോവല് അത് കണ്ടുക്കുന്നോ ഇജ്ജ്
ഉംഹ്
ആഹ് അപ്പൊ ഒരു താറാവ് മറ്റേ താറാവിനെ ഓവർടേക്ക് ചെ ചെയ്ത് കേറൂല അത് കാരണം എ ഒരു താറാവ് ഉംഹ് നേതാവ് നേതാവിന്റെ ബേക്കില് മുമ്പ് കേയറില്ല അത് ഓക്കെ ബേക്ക് കാണികളടക്കം ഒരാളെ മുമ്പിലേക്ക് കയറൂല്ല ഓവർ ടെയ്ക്ക് ചെയ്ത് കയറേയില്ല ബാക്കിൽ ബാക്കിൽ മാത്രേ വരുള്ളൂ വരി വരിയായിട്ട് മാത്രം. അതിന് ഇപ്പൊ എന്താ കാര
അതെ അതൊക്കെ എന്താ പറയാ
ഉംഹ് പെട്ടെന്ന് പറഞ്ഞോളു എന്താ അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറഞ്ഞോ
അറിയില്ല
ആഹ് എന്നാ കേട്ടോ ജീനിയസ് ഉത്തരാണ് അത്യാവശ്യം ആയിട്ട് വർക്കാവില്ല അതായത് നമ്മുക്ക് ഇതിൽ ഉത്തരം കിട്ടണെങ്കിൽ നമ്മളെന്താവണം താറാവിന്റെ ആ ഒരു അനാടമിയും അനടമിയും കാരണംമൊക്കെ നമുക്ക് പഠിച്ചാലേ നമുക്ക് എന്താ ഉള്ളൂ ഇതിന് ഉത്തരം കിട്ടുള്ളൂ ഓല് ആണെങ്കി ഒരു ആഹ് ഏഹ് ഈ ബോഡി പോർഷനും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ
ആഹ്
ആഹ് അതൊക്കെ എന്ത് പഠിക്കുമ്പോളേ എന്താവുള്ളു ജീവിതത്തില് കാരണം താറാവ് താറാവ് മറ്റേ താറാവിന്റെ താറാവിന്റെ ഒച്ചയുണ്ടാക്കുവാ ബാക്ക് ബാക്ക് ബാക്ക് ബാക്ക് അങ്ങനെ ബാക്കക്ക് ബാക്കക്ക് പോവാൻ പറയും അപ്പോ ഇങ്ങനെ ബാ
പോടോ ഈ കൊസ്റ്റിയനായിട്ടൊക്കെ നിങ്ങടെ ക്യൊസ്ടിയൻ
ഊള ക്വസ്റ്റ്യൻല്ല അന്റെ അന്റെ ഐക്യു വർക്കവണില്ല.
ഇത് ഐക്യു അല്ല അതിന് പറയണില്ല ഞാന്. വണ്ട എന്നട്ട് നട്ട് ഉത്തര ഞാൻ പറഞ്ഞേര ഇത് നല്ല സിമ്പിൾ ചോദ്യ ഫസ്റ്റ് കുറിച്ചൊക്കെ ഒരു എന്താണ് കണക്കറീണോന്ക്ക് കിട്ടും. അണ്ക്ക് കണക്കറിയോ
പ കിട്ടുള്ള പറഞ്ഞത്തിട്ടില്ല ഞാൻ ഇന്നേ വിചാരിക്കണ്ട ഞാന് ഏഹ് കോളേജ് ആരുടേ ഒരു അഞ്ച് അഞ്ചു ക്ലസ് മുതല് അഞ്ച് മുതൽ അഞ്ച വരെ പിന്ന നമുക്ക് അങ്ങനത്തെ പത്ത് വരൊണ് കറിയാതെ ഇത് വരെ ആയിട്ടും ഒറ്റമിനുട്ട് ഒറ്റമിനുട്ട് കേക്ക് കേക്ക്. കേക്ക് മാക്സ്ന് ഇൻക്ക് എമ്പതില് എമ്പത് മാർക്ക്ണ്ടായ്നി കോളേജ് നടന്ന എല്ലാ മേ അതില് ഇക്കാണ് ഫസ്റ്റ് ഞാൻ മേക്‌സ്‌ല് പെരും പുല്യാണ് പെരും പുലി
അല്ല മാക്സ് മാത്രം അർഞ്ഞിട്ട് കാര്യല്ലത്‌നേ കൊർച്ച് തലിം കൂടി വാണം
ആഹ് വല്യ അത്യാവശ്യം അത്യാവശ്യം വണ്ണള്ളെ തലന്നെൻക്ക്ണ്ട് മേക്സായ് ബെന്ധെപ്പെട്ട ചോദ്യാണെങ്കി ഞാൻപ്പ പറിം
ആഹ് അമ്മയുടെ പേര് അയ്മ്പത്ത് രണ്ട് മകന്റെ പേര് നാപ്പത്ത്‌രണ്ട്
ഉം
മോന്റെ പേര് മുപ്പത്ത്രണ്ട് അപ്പൊ അച്ഛന്റെ പേര് എത്രയ
ഏഹ് അമ്മയുടെ പേര് അയ്മ്പത്ത്‌രണ്ട്
ആഹ്
മകന്റെ പേര് നല്ലപത്തിരണ്ട്
നാപ്പത്ത്‌രണ്ട് മകന്റെ പേര് മുപ്പത്ത്‌രണ്ട്
ഉം
അച്ഛന്റെ പേര് എത്ര നമ്പർ എത്ര വരാ നേരത്തെ അത്ര അറഞ്ഞാ പോരാ പക്ഷേ
അച്ഛന്റെ അച്ഛന്റെ നമ്പറാ
ആഹ് അഛനാ പറി
ട്ടേ നാപ്പ്ത്തേഴേ തൊള്ളായ്ര്ത്തി അയ്മ്പത്താറ് റ്റി മ്പെത്താറ്
ഏഹ് ഏഹ്
ന്റെ അച്ഛനമ്പത് അറുപത്തിരണ്ട്
അർവത്രണ്ടാ എങ്ങനെ ആവ്ണെ അഹ് എന്താ കാരണം എന്താ
ഞാൻ പർഞ്ഞരാ അച്ഛന്റെ നമ്പർ എത്രേയ്ചാ എത്ര അക്കണ്ട്
ആഹ് ഒര് കുസൃതി ചോദ്യാണ് അക്ക് കിട്ടൂലാ ഓട ഞാൻ പറഞ്ഞേല അല്ലാ
ആഹ് എന്നാജ് പറാ
രണ്ട്
അ എന്താ
ഈ അച്ഛന്റെ പേര് കൂട്ടൂലേ അയമ്പത്തിരണ്ട് ഏഹ് പിന്നെന്ത് മക മകൾന്റെ പേര്ന്റൊപ്പം നാപ്പത്ത്‌രണ്ട് രണ്ടന്നെ ഒക്കെത്തിന്റിം ലാസ്റ്റ് മനസ്സിലാക്കുള്ള ബുദ്ധി കൂടില്ല ഇജ്ജ് പോഅവ്ട്ന്ന്
അല്ല എല്ലാ ഞാൻ ചോയ്ക്കട്ടെ ഞാൻ ചോയ്ക്കട്ടെ എല്ലാ ഏഹ് അല്ല അച്ഛന്റെ പേര് കൂട്ടില് എവിടെയള്ളത് ഏഹ്
അച്ഛന്റെ പേരൊക്കെ കൂട്ടോ അന്റെ പേരില് കൂട്ടില്ലച്ചിട്ട്
ആഹ് എന്റെ അന്റെ പേര് കുട്ടിന്നാ എന്റെ പേരില് അച്ഛന്റെ പേര് കുട്ടിന്നാ
ഇന്റെ പേരല്ലാ അമ്മള് ഇബ്ടെ മലപ്പാെറം കൂട്ടല്ലാ പൊർത്തൊക്കെ കൂട്ടും ചെങ്ങായ് ഏഹ് ബാപ്പാന്റെ പേരിട്ടു ഇപ്പൊ അറബികളെക്കെ
ആഹ് അത് മാണ്ട ഇത് മലപ്പർത്ത്ള്ള കുടുംബാണെങ്കിലോ
ഏഹ് അല്ല അത് മലപ്പൊർത്ത്ള്ളല്ലാ അതല്ലേ പറഞ്ഞെ മാക്സും കിട്ടൂല ആകെ ഇതും കിട്ടൂല എന്നിട്ട് ഇവിടെന്ന് വാദിച്ചാ വരാ
എന്ന ജാതിം എന്ത് പറഞ്ഞണ്ടനി ഒരു എന്താ പറയയാ ദുബായ് ഒരു അറേബ്യൻ നട്ടിലുള്ള കുടുംബം അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങേണ്ടിനി അനിക്ക് നേക്കില്ല ചോദിക്കാനും നേക്കില്ല
കൊസ്റ്റ്യൻ ഇത്രൊള്ളൂ അൻക്ക് ഉത്തരം പറയാനാെര് നാക്ക്ല്ലാ
ആഹ് അല്ല ഞാൻ പറയട്ടെ നമ്മുക്ക് തിരിച്ച് ഇങ്ങനെ ആയിക്കൂടെന്ന് ചോ എന്താ പറയ ഉത്തരം പറഞ്ഞാള ഇങ്ങനെ ആയിക്കൂടീ ചോദിക്കണ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുക്കരുത് ആഹ് ആ നെലക്കായ്ക്കണം ചോദ്യം അത്രെയും പൂർണ്ണമായ നിലയില് ചോദ്യം ചോയ്ക്കണം എന്നാലെ എന്താവൊള്ളൂ തിരിച്ചതി പറയ ഓപ്ഷ കൊട്
അത് അതൊക്കെ ചിന്തിക്കാൻ പറ്റണല്ലേള്ളൂ അയമ്പത്തിരണ്ട് നാല്പത്തി രണ്ട് അതിലൊക്കെ രണ്ട് കോമൺ ആണ് അപ്പൊ അച്ഛന
ആന്ന് ആന്ന്ലേ ഇജിപ്പ ഇല്ലേ ഇജിപ്പ താെടക്കത്തില് എനിക്കിപ്പൊ തുടക്കത്തില് ഇതൊരു ഖത്തറിലുള്ള കുടുംബം പോലെ അല്ലെങ്കി തുടങ്ങി ഒരു കഥ പോലെ തുടങ്ങിയെങ്കി എനിക്കിപ്പോ തി ചച്ച് പറയാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം ആദ്യവ പറ അത്ര കുടുംബമാണ് ആ
അയ്നൊന്നും ആവിശ്യം ഇല്ല ഞൻ വിചാരിച് നി വലിയ മാത്‍സ് അണ്ണന് അറിഞ്ഞപ്പോ വേഗം കിട്ടുന്ന നി ഒരു മൊട്ട ആണന്നു അറിഞ്ഞ ഇപ്പോ അല്ല ഉത്തരം തന്നെ ചോദിച്ചോ
ഒരു ചോദ്യം ചോയ്ക്കുമ്പോള അതിന്റെ പെർഫെക്ഷൻ അതിന്റെ പൂർണ്ണമായരീതി ചോദിക്കണമ് ണം അല്ലാണ്ട് എന്തിയന്ന് ചോയ്ച്ചാണ്ടി ഒച്ച ഉണ്ടാക്കാൻ നിക്കരുത്
രത്തെ ചോദിച്ചാൽ ഞൻ
ആഹ് വേണ്ട ഞ ഞൻ ചോ ഞാന് വേറെ കോസ്റ്റിയൻ ചോയ്ച്ച തരാ ഒരു കഥ പോലെ ഞാന് പറഞ്ഞ എങ്ങനാ ചോദ്യംചൊയ്ക്കണ കാണിച്ച തരാംഞാൻ ഒരു ഒരു കുട്ടിണ്ടനി ആ കുട്ടിക്കും മുടന്ത് ഉണ്ടായിനി ഏെ കേക്കിണ്ടാ
ആഹ് കേൾക്കുണ്ട് ചോയ്ച്ച
ആ ഒരു കുട്ടി ആ കുട്ടിക്ക് മൊടന്തുള്ള കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയാണെങ്കിൽ അനാഥനണ് അങ്ങനെ ആ കുട്ടിനെ ദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബിന്ന് ഒരു കുടുംബം വന്നു പഞ്ചാബിന്ന് ഒരു കുടുംബം വന്നിട്ട് ഒനേ ദത്തെടുത്ത് ഏഹ അപ്പൊ ആ ദെത്തെടുക്കലോടു കൂടെ ആ കുഞ്ഞു ബാലൻ എന്തായി ആ് അവന്റെ മുടഥ് മാറി ഓൻ മര്യാദക്ക് നടക്കാൻ തുടങ്ങി കാരണം എന്താ
ദത്തെടുക്കലോട്കൂടെ അതായത് ആഹ് പഞ്ചാബില ഒരു ഒരു കുടുംബമാണ് വന്നത് ടുത്ത് ദത്ത് എടുക്കലോടു കൂടെ ഈ കുഞ്ഞു ബാലന്റെറെ മുടന്ത് മാറി അവൻ നല്ല സെറ്റപ്പായി മര്യാദക്ക് നടക്കാൻ തുടങ്ങി
അത് വെച്ചളിക്ക അറിയില്ല അതിന്റെ ഊള കോസ്റ്റിയൻ
ഏ ഞാഞാൻ പറ ഞാൻ പറഞ്ഞ ഉത്തരം കിട്ടണ്ട് നി ഏ ഉത്തരം കേട്ടുകാണ് കോൾ കട്ടായി പോയി ഇാ അത്യാവശ്യം ഇത് ഉത്തരം പറാ നീ അത്യാവശ്യം എന്തുവാന്ന് അറിയോ ജനറൽ നോൾഡ്ജ് വേണം അല്ലെ ഫ്യ്സിക്സും ആനോടോമി യൊന്നും അല്ല അത്യാവശ്യം ജനറൽ നോൾഡ്ജ് ആവണം കാരണം പഞ്ചാബിന്ന് ഇവന് ഇവന് ഒരു കുഞ്ഞു ബാലൻ അല്ലേ ഈ ബാലനേ ദത്ത്എടുത്തയരാ പഞ്ചാബത്ത് കുടുംബം പഞ്ചാബത്ത് കുടുംബം ദത്ത്എടുത്താറിയാലോ ഇപ്പോ ആഹ് ഇപ്പൊ ചങ്ങായി മല്ലുനേ ദത്ത് എടുക്കുവാണ്ണാക്കി അവൻ മല്ലുസിങ് ആവും സിംഗ് എന്ന് കുട്ടി പറയല്ലോ അപ്പോ ഇവൻ എന്തായി ആഹ് ഇവൻ ബാലനല്ലേ ഇവൻ ബാലൻസിങ് ആയി അപ്പൊ നല്ല ബാലൻസ് ആയി
അവിടെ നിക്കിട്ട് ചാണ്ടി ഉത്തരങ്ങള ഓരോ കഥകളും
അത്യാവശ്യം അത്യാവശ്യം നല്ല ബാലൻസിംഗ ആയി അപ്പോഴ നടത്ത ശരിയായി നല്ല ബാലൻസ് ആയി
ബാലൻ എന്നല്ലല്ലോ പറഞ്ഞേ ഒരു കുട്ടിന്നല്ലേ പറഞ്ഞേ
ഞാൻ ഏയ് ഞാൻ ഇടയ്ക്കിടക്ക് ആവർത്തിച്ചിരുന്നു ആ കുഞ്ഞു ബാലൻന്റെ കുഞ്ഞു ബാലന്റെ
ആയിക്കോട്ടെ ഇങ്ങനത്തെ കോസ്റ്റിയൻ എനിക്ക് കിട്ടിട്ട് ഇല്ല വേറെ ഞൻ കിട്ടുപോ വരകേട്ടോ ഓൾ തെ ബെസ്റ്റ് ആയിക്കോട്ടെ ശരി എന്നാ വെച്ചു വെച്ചു